ആ എന്നിട്ടാണെങ്കി ഈ അച്ഛ വിളിച്ചിട്ട് പറയുവ എന്നാ പറ്റി മോനെ അമ്മേനെ വിളിച്ചെ എന്നെ വിളിക്കാഞ്ഞ എന്താന്ന്‌ സാദാരണ നീ പൈസേടെ കാര്യത്തിൽ എന്നെയാണല്ലോ വിളിക്കുന്നത് ഇപ്പൊ എന്ത കൊറേ ദിവസം കൊണ്ട് അമ്മേ വിളിക്കുന്നെന്ന് ഞാൻ പറഞ് അച്ഛൻ പ്രോഗ്രാമിലല്ലേ ആ അങ്ങനെ അച്ഛാ വിളിച്ച അച്ഛൻ നേ ക്കത്തില്ലായിരിക്കും എടുക്ക എന്നിട്ടെന്ന് പറഞ്ഞാ എന്നും ഇങ്ങനന്നെ ആയിരിക്കണേ എന്നാ പൈസേടെ കാര്യ നീ ഇനി വിളിച്ചേക്കല്ലേന്ന് പറഞ്ഞേ ഏട്ടാ അത് കഴിഞ്ഞ് എനിക്ക് അ ട്ടം വെച്ചിട്ടന്ന്
നീ ആരെയാ വിളിക്ക
ഏഹ്
ആഹ്
റിന് മോൻ പോയി എന്തേലൊക്കെ വാങ്ങിച്ച് കഴിക്ക്.
ഏ
മോൻ പോയി എന്തേലൊക്കെ വാങ്ങിച്ച് കഴിക്ക്
സൗണ്ടെടാ അവടെ ഉം
പറഞ്ഞോ കേക്കുന്നുണ്ട്
സുഖല്ലേടി
സുഖാ സുഖാ
ഉം ചീക്കുട്ടാ അവടെ ഭയങ്കര ബഹളവാ
ആഹ് അയിനാ
ചീക്കുട്ടാ സ്കൂളിൽ പോത്തില്ല എന്നും നേരത്തെ എണ്ണിച്ചോണ്ടിരുന്ന ചെറക്കനാ ഇപ്പ അവനാണെങ്കി രാവിലെ എണീച്ചത് സ്കൂളി പോവത്തില്ല അവന് സ്കൂളി പോവാൻ ഭയങ്കര മടിയാടാ ഒര് നാട്ടി ഭയങ്കര മഴയല്ലേ
ആഹ് മഴയാണോ
ആഹ് എന്നിട്ട് മഴ വീഴ് പോത്തില്ല അവടെ ടീച്ചറ് അടിക്കുന്നൊക്ക് ക്കെയാ പറയുന്നേ
ഏത് ടീച്ചറാ അടിക്കുന്നേ?
അവൻ എന്തിര് ചോദിച്ചോ അവനവിടെ ഭയങ്കര കുരുത്തക്കേടാ ഡാ
ആണോ എന്നാ കൊഴപ്പില്ല
ഉം എന്നിട്ട് എന്നിട്ടാണെങ്കി എന്നാ അങ്ങനാ പറഞ്ഞേ എന്നിട്ടാണെങ്കി ഇന്നലെ രാ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറയുവാ അമ്മ ആണെങ്കി അപ്പ മീനെ വേണന്ന് പറഞ്ഞേ വീട്ടിൽ നേരത്തെ മീൻ ഉണ്ടായിരുന്നതാ
ഉം
അതാണെങ്കി അവൻ അതിൻറെ അകത്തുന്ന് ഓരോത്തിനെ പിടിച്ചിട്ട് തീറ്റി കൊടുക്കാനാന്ന് പറഞ്ഞ് അത് കപ്പിനകത്താക്കും. കപ്പിനകത്താ കേട്ട് ഒ ഒരു വട്ടം ഫുള്ള് വാങ്ങിച്ചാ മൊത്തം ഗപ്പിയും പിന്നെ മറ്റേ ഓറഞ്ച് കളറിലെ മീനൊക്കെ ഇല്ലേ
ഉം കൊയ് കളർ
ആ അത് അതിനാത്തെ എല്ലാം പിടിച്ച് മരുന്ന് മറ്റേ ഗോത്ര ഇതില് കൂടുതല് ഏഹ് മറ്റേ ഏഹ് മീന്റെ ഇതിട്ടാ തീറ്റ ഇടുമ്പോ മീൻ ചത്ത് പോത്തില്ലേ ആ അവനാണെ അങ്ങിട്ട് അതിനെ എല്ലാം കൊന്ന് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് പ്പൊ അവൻ പോയി വാങ്ങിച്ചോണ്ട് വന്ന് എന്നിട്ടാണെങ്കി ആ എന്നും അങ്ങ് വെള്ളം മാറ്റി ല്ല അവന് അവനെ വേറെ ആരും യെന്തദ് തൊടാൻ സമയിക്കത്തില്ല എന്നട്ടാണെങ്കിൽ ആ മറ്റേ കപ് പ്പിന്റെഗത്താക്കിട്ട് അതിന്റെ വയർ എല്ലാം വീർത്തിരിക്കുന്നത് കാണുമ്പോ അതിനെ നെക്കിളിപിളിത്തി മൊ തത്തിനെ കൊന്ന്
ആ
അത് കഴിഞ്ഞ ഞാ പറഞ്ഞില്ല അപ്പുറത്തെ ഇൻറോർട്ട് ചെർക്ക ന് ഉണ്ടന്ന് അവന് അന്ന് ഞാൻ നാട്ടിലുള്ളപ്പം എന്നാ വിളിച്ച ച്ച് പറ ചേച്ചി വാ ചേച്ചിനമ്മക് കോള ത്തിൽ പോവാ ഞാൻ പോയില്ല എന്നാലും അവനെ വിളിച്ചോണ്ട് തായേ കോള ത്തിൽ പോയിട്ടും ഒരു ക യ് പിടിച്ചോഡ് വന്നതാ തോട്ടുമീൻല്ലേ തോട്ടുമീന്നും മറ്റേ മുഷി ഇല്ലേ
ആ
കുഞ്ഞ് മീൻ അ തോട്മീനും അതിതിനകത്ത് മുശിയുണ്ടടാ കണ്ടത്തി മ മൂശിയുണ്ട്
ആ
ആ മുഷിയ ഒക്കെ പിടിച്ചോണ്ട് വന്നേ
ആ
അന്ന് കളഞ്ഞല്ല അന്ന് കൊന്നു
ആ
ഇിന്നലെ രാത്രിയോടെ ആ അയിനെ എല്ലാം കൊന്ന് അവന് യെന്നും വെള്ളം മാറ്റി കൈ കൊണ്ട് ഞെക്കിപുളുത്തി കൊല്ലുട എന്നിട്ട് ഓരോ കാക്ക കി ട്ട് കൊടുക്കും കാക്കക്കും ക യ്ക്കും കോഴികുഞ്ഞുങ്ങക്കും ഇട്ടു കൊടുക്കും അപ്പറത്തെ വീട്ടില കോഴി കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ടാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ രാത്രിയിൽ അവിടെ അമ്മ വിളിച്ചപ്പ ശ്രീ കുട്ടൻ ഭയങ്കര കരച്ചിൽ
ആ
എന്നിട്ട് ഞാൻ ശീകുട്ടൻ പോയി കൊടുക്കാൻ പറഞ്ഞപ്പ ശീക്കുട്ടം പറയോ അമ്മ എനിക്ക് ഗെപ്പി വാങ്ങിച്ചു തരുന്നില്ല
ഉം
മീനാ വാഗിച്ചര ഇന്നലെ അയിന്റെ മിനിഞ്ഞാന്ന് ഏഹ്
ഒരു ദിവസം സ്വീകരനെ വിളിച്ചിണ്ടോ വീട്ടിലോട്ട് വാ അഹ്
ആഹ് പിന്നെ അവൻ വന്നത് തന്നെ അടങ്ങി നി ക്കത്തില്ല അവൻ ഇപ്പ അവൻ വരുവടാ അവൻ വരുവവൻ എന്റെ കൂടെഞാൻവിളി- ക്കുന്നടത്തെല്ലാം വരും അച്ഛന്റെ കൂടെ പോയാ അവന് അടങ്ങി നിക്കത്തില്ല അമ്മേടെ കൂടെ പോയാ അവ അടങ്ങി നിക്കത്തില്ല ഭയങ്കര അവിടെ ചെന്നാലും ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ വേറെ ആരോ- ആഹ് അവിടെ മൊത്തം നാശം കാണിക്കും പക്ഷെ വേറെ അ അറിയാവുന്നോരാണേലും ഇല്ലവൻ
ആഹ്
ആ പക്ഷെ എന്റെ കൂടെ അവൻ വന്നാ ഒ അടങ്ങി ഒതുങ്ങി ഒരടത്തിരിക്കും ആര് ചോയിച്ചാ ഇപ്പ ആരേലും വന്ന് പേര് ചോയിച്ചാലും എത്രേല്ല പഠിക്കുന്നേ പറയാ എന്തേലും ഒരു സാധനം എടുക്കാൻ പറഞ്ഞാലും അവൻ ചെയ്യത്തില്ല മിണ്ടാതെ എന്റെ പൊറകില് വന്ന് എന്റെ ഉടുപ്പേ പിടിച്ച് പൊറേ ഏഹ് നടുക്കുമ്പോ എല്ലാം ഉടുപ്പെ പിടുച്ചോണ്ട് നടക്കും ഇപ്പഴും അത് തന്നാ കഴിഞ്ഞ മാസം ഞാ- അന്ന് ഞാൻ നാട്ടി പോയപ്പോ ചേട്ടന്റെ വീട്ടി പോയെന്ന് പറഞ്ഞില്ലേ
ആഹ്
ചേട്ടന്റെ വീട്ടി പോയപ്പം ആഹ് ചേട്ടന്റെ വീട്ടി പോയപ്പഴാണെങ്കി അവനാണെങ്കി വന്ന് അവൻ വന്നേ അവൻ വന്നിട്ട് ചേ ട്ടന്റെടുത്തു അവടെ അമ്മുമ്മേടുത്തുവൊന്നും ആരുടെടുത്തും മിണ്ടിയില്ല എന്റെ അന്റെ ആ മടീന്ന് എറങ്ങീട്ടില്ലവൻ
ഉം. നിങ്ങ ഫോട്ടോ അയ്
ആഹ
അപ്പൂപ്പന്റെടുത്തൊക്കെ മിണ്ടും
ആയടാ
അപ്പൂപ്പന്റെടുത്തൊക്കെ മിണ്ടും
ആഹ
പിന്നെ അവൻ അങ്ങനെ ആരോടും മിണ്ടത്തില്ല
പിന്നെ വീട്ടിലുള്ളപ്പോ വീട്ടില് എന്തേലും ഉണ്ട എല്ലാരും ഉള്ളപ്പോൊ ഒക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കും വീട്ടിൽ ആരും ഇല്ല അച്ഛ അച്ഛൻ പ്രോഗ്രാമിന് പോവും അമ്മ അങ്ങ് ജോലിക്കും അവിടെ ഇന്ന് ജോലി ആ ജോലിക്ക് പോകുമ്പോഴേ
ആഹ
അപ്പോ ഞാൻ വീട്ടിൽ ആരും കാണത്തില്ല ഞാൻ അവനെ മാത്രമേ കാണത്തുള്ളൂ ചെല അപ്പുപ്പൻ കാണും ചിലപ്പോ അപ്പുപ്പൻ അല്ലേ ചേട്ടന്റെ വീട്ടിപ്പോവും അപ്പൂപ്പനും അമ്മുമ്മയും ഇപ്പൊ ചേട്ടന്റെ വീട്ടി ഇല്ല
ഉം മറ്റേ അടി കാണണം
അല്ല അടി അതൊക്കെ മാറി അതൊക്കെ മാറി അവിര് വന്ന് എന്നിട്ട് പിന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പം അമ്മ രാവിലെ അങ്ങ് പോവും ചിലപ്പോ അമ്മ അവിടെ നിക്കും ചെലപ്പോ നിന്ന് അവിടെ നിക്കുവായിരിക്കും അന്നേരം അച്ഛനും പ്രോഗ്രമി പ്രോഗ്രമിന് പോവുമ്പോ അമ്മയ്ക്ക് വയ്യാ വലിയ കൊഴപ്പൊന്നുല്ല തള്ളയ്ക്ക് അയ്യോ അമ്മുമ്മയ്ക്ക് വലിയ കൊഴപ്പൊന്നുല്ല അവരാണെങ്കി
ഇങ്ങനെ ഒന്ന് ചെയ്യും അങ്ങനെ ചെയ്യത്ത
ആ ഉം
ആഹ എന്നെക്കാണെങ്കി അതുകൊണ്ട് അവരെ അങ്ങ് കൊണ്ടുപോയി ഉണ്ട്‌ എന്നല്ല അവര് ഉണ്ടെങ്കി ചേട്ടന്റെ വീട്ടിൽ
ഉം
എന്നിട്ട് അതുകൊണ്ട് ഇപ്പം അമ്മുമ്മ അപ്പൂപ്പനൊക്കെ അവിടെ അപ്പൂപ്പൻ അവിടെ എന്നും വൈകിട്ട് വരും വീട്ടി അവിടെ ആരു ഇല്ല ആ എന്നും വൈകിട്ട് വരും ആ അടു ത്ത്ടുത്താ കൊറച്ചങ്ങോ നടന്ന ഒരു ജംഗ്ഷൻ കഴിഞ്ഞാ മതി ചേട്ടനെന്നും കൊ ണ്ടു വിടും അപ്പൂപ്പനാണെങ്കി രാത്രിക്ക് വരും അവിടാണെങ്കി അവിടെ ആരു ഇല്ല അവിടാണെങ്കി അവിടെ അപ്പച്ചി രാവിലെ കോടതിപോകും കോടതിയിലാണെ വക്കീലാണേ
ആ
ഞാൻ രണ്ടപ്പച്ചിന്മാര് വക്കീല്ല അവര് കോടതി പോകും ചേട്ടനാണെങ്കി ഒ രു ചേട്ടൻ ക്ലാസ്സിന് പോകും ഒരു ചേട്ടൻ ആ പത്തനംതിട്ടയിൽ എന്തോ ജോലി ഷോ ഷോറൂമിലാണ്ടാണേ
ഉം
ജോലിക്ക് പോവും പിന്നെ മാമനും ജോലിക്ക് പോവും അന്നേരം പിന്നെ പിന്നെ ചേട്ടനും ഭാര്യയാണെങ്കി അതും ജോലിക്കും പോകും അന്നേരം അവടെ അമ്മുമ്മയും അവടുത്തെ ആഹ്‌ പൂപ്പി പട്ടി ഒണ്ടേ
ആ
പട്ടിയ മാത്രേള്ളൂ അന്നേര അമ്മുമ്മ അവിടെ നിക്കും
ഉം
ട്ട് വൈകിട്ട് അന്നേര അപ്പൂപ്പനും അവടെ കാണും പിന്നെ വെകിട്ടാ ഇങ്ങ് വരുന്നേ
ആ
ഒരു ദിവസം ആണെങ്കി അവര് വീട്ടി ഞാൻ മാത്രേ ഒള്ളായിരുന്നേ വേറെ ആരും ഇല്ലായിരുന്നു ഞാ ഫോണും വിളിച്ചോണ്ട് നടക്കുവായിരുന്നേ
ഉം
ചോറ് അരി അടച്ചിട്ടിട്ട് അങ്ങോട്ടങ്ങാണ്ട് തിരിഞ്ഞാണേ അമ്മുമ്മ
ആഹ്
അവരങ്ങ് തലകറങ്ങി അങ്ങ് വീണടാ
ആരി
അരി അടച്ചിട്ട് എടാ അരി നമ്മള് വെള്ളം ഊർത്ത് വെക്ക ത്തിലെ
ആ
നിങ്ങളെന്ന പറയുന്നെ
കഞ്ഞി ക്ക് അതാണോ
ആ നിങ്ങെന്നാ പറയുന്നേ
കഞ്ഞി വാർത്തു
ആഹ അത് തന്നെ
ആഹ
ഞങ്ങള വട്ട വാർത്താണ് പറയാ അടച്ചിട്ട ഞാനൻടച്ചിട്ടന്ന പറഞ്ഞു ആഹ ഇങ്ങനെ എടുത്തപ്പ അവ അന തല കറങ്ങി വീണേ തല ഇറങ്ങി വീണ തല അവിടെ പോയി ഗ്യാസ് വെക്കുന്ന ആ ഊട്ട ഊട്ടസാനംുണ്ടേ അവിടെ പോയി താലെ അങ്ങ എ ഇന്നക്ക് ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചു അവ ഏഹ വലിയ ഇതായിട്ട് എടുത്തില്ല ഇവിടെ ആരും ഇല്ല ല്ല ഫിക്സ് വരത്തില്ലയോ അതുപോലെ മുഖം എല്ലാം പോയിട്ട് ഒരുമാതിരി ആന്ന എനിക്ക് എ അങ്ങനെ പേടി ആ ഏരിയൽ ഒറ്റ മനുഷരും ഇല്ല അമ്മള ഇന്നന്ന് വിളിച്ചക്ക് വെളിച്ചെണ്ണ മൊത്തം അവടെ ദേഹം മൊത്തത്തി വീണ് ചൂട് വെളിച്ചെണ്ണ എല്ലാ ഇില എല്ലാം വിളിച്ചണാ
ആഹ
എന്നിട്ട് അവർ ഇനക്കുന്നില്ല ഞാൻ കടന്ന് വിളിക്കുവ എന്നിട്ടാണെ ഞാൻ അപ്പുറത്തെ അങ്കിള ഉണ്ടായിരുന്ന അങ്കിളിനെ വിളിച്ചോണ്ട് വന്ന്
ആഹ
പിന്നെ അവരെങ്ങനൊക്ക വന്നി്ോസ്പിറ്റലിൽ കൊണ്ടു പോയി് അവര് അവര് പറയുവാ കുറച്ച് കുറച്ചു നേേരം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അവർ പിനെ കിട്ടത്തില്ലായിരുന്നു
ഓ
ഞാൻ കാരണം അവര് രക്ഷപ്പെട്ട എന്നി് അവോട് വായ ഇന്ന് എന്തൊക്കെ ആ പറുന്നത് അറിയാമോ ഞാൻ എപ്പോവേണമെങ്കിലും ണ്ട ഞാൻ അവർക്ക് പറയുന്നേ നിങ്ങ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് കാരണം ഞാനാ ഞാൻന്ന ഒരു സെക്കന്ഡ് ഞാൻ നോക്കിയിായിരുന്നു നിങ്ങളിപ്പോൊ കുഴുകി പറ്റുന്നേനെയന്ന്
ആ നല്ല നല്ലത
ഉ അതൊക്കെ ഒരു മനസുഖം ആ
അപ്പസ അ
ഉം ഉം പിന്നെ
പിന്നെ
പറയൂ
പറഞ്ഞോ
പിന്നെ പറയൂ
പറഞ്ഞോന്നെ കേക്കുന്നുണ്ടെ
വേറെ ആരോടും പിന്നെ അവിടെ എല്ലാരും എന്തിയെ അപ്പു കുട്ടൻ എന്തിയെ
ഇവിടുണ്ട് ഇതെന്തെടുക്കുവാ
ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു എല്ലാരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു
ആ ഹാ
ഉം പിന്നെ
പിന്നെ
പിന്നെ പറ
പറഞ്ഞോ
പറയൂ
സുഖവല്ലേ
ആ അതെ
എന്തുണ്ട് വിശേഷൊക്കെ പിന്നെ ഹലോ
പിന്നെ ശെരിടാ അന്നാ
ആ